ഹലോ ല ഓ കേക്കണ്ട് കേക്കുണ്ട് ഹലോ കേക്കുന്നില്ലേ?
മതി.
എന്താ വൈകു കുന്നേരം ആയന്ന് പറയാം. മൂന്നണി മൂന്നര ഒരു പരിപാടി ഇല്ല ഇനി വൈകുന്നേരം ചായ കുടിച്ചാ അവിടെ ഇവിടെലൊക്കെ ഇങ്ങനെ ഇരി യാത്രക്കള്ളൂ. പിന്നെ? ഏയ് പോകലൊന്നു ഈ മഴയാവുമ്പോ ഇന്ന് നല്ല മഴ ആയോ തെയ് മഴല്ലേ? മഴയല്ലിയോ യാ പെറത്ത ടെങ്ങി ഇറങ്ങിട്ടെന്നു നടക്കൂല. നിങ്ങ അവിടക്ക് പോയില്ലേ? ട്രിപ്പ് ഒന്നും പോയി ല്ലേ?
ഓ ഞങ്ങള് ട്രിപ്പ് ഒന്നും പോക്കലൊന്നും ഇല്ല. പിന്നെ ഏതേലും ബന്ധുക്കാരുടെ വീ പോവാെങ്കിൽ അല്ലെ എനിക്ക് എന്റെ വീട്ടിലും പോ എന്തെങ്കില് അല്ലെങ്കിൽ എല്ലാരും കൂടെ കൂടണം അങ്ങനൊണെങ്കിൽ എല്ലാരും കൂടെ ഒരുമിച്ച് ബീച്ചിലൊക്കെ പോകും. അല്ലെങ്കി ഈ ഏ കാണാൻ പറ്റന്നിടം
ഉം ഉം അല്ലങ്ങള് സ്വന്തായിട്ട് പോയൊന്നില്ല.
ഓ പുള്ളി ഞായറാഴ്ച ദിവസം വണ്ടിയെ പോയിട്ട് വന്ന് കിടന്ന് ഉറങ്ങുന്ന കൊണ്ട് സമയം കുറവാണ്. പിന്നെ അല്ലാതെ എപ്പളേലും ലീവ് ഉ ണ്ടായിരിക്കണം.
ഉം.
അങ്ങനൊക്കെയാണെങ്കി പൊക്കിയെടുത്തൊക്കെ കൊണ്ടുപോകാം.
ശരി. അല്ല പോവാ കൊണ്ടപോണ ആളാണോ? ഇങ്ങനത്തെപാട്.
ആ കൊണ്ടുപോകാൻ ആന്നെന്നു പറയും അ അല്ലെന്നും പറയാ. ഇതിന്റെ ഇടേല് ഒരു നിക്കുന്ന ടൈപ്പ്.
വല്യ ഇൻട്രസ്റ്റ് ഇണ്ടാവില അവൽക്ക് ഒരു ഓലെ
അവര് യോ ഒറ്റക്കും കൂട്ടുകാരുടെ കൂടെ ആണെങ്കിലും എവിടെ വേണോ ങ്കില്ഏത് കാട്ടിലോ മേക്കിലേക്കൊ ആണെങ്കിലും പോകും
ആ ശരി ഞമ്മളെ കൊണ്ടുപോവാനാവുമ്പോൾക്കിന് അല്ല വെക്കേഷനൊക്കെ അങ്ങക്ക് പിന്നെ വെക്കേഷൻ വല്യൊരു ഇതില്ലല്ലല്ലെ കുട്ടി പോവാനൊന്നും ആയില്ലല്ലോ
ഓ ഇല്ല
ഉം
ഓ അങ്ങനെ അങ്ങ ദൂരയാത്ര ആളേം കൊണ്ട് അങ്ങനെ ചെയ്തിട്ട് ഒന്നും ഇല്ല ദൂരയാത്ര പിന്നേം ചെയ് എത്രന്ന് വെച്ചാ ഞങ്ങള് ഗുരുവായൂര അമ്പലത്തേ കുഞ്ചിയിലെ ചോറൂണിന് കൊണ്ട് പോയിട്ടൊണ്ട്
ഉം ഐ ശരി
ക്ക്ന്ന് കൂട്ടത്തില് ഒരു ദൂര യാത്ര
ആഹ ഏ അപ്പൊ ഇങ്ങള് പറയലില്ല പോവാൻ
പോ ആ ആദ്യ ഒക്കെ പറയുവായിരുന്നു പിന്നെ പിന്നെ പറയല് കൊറഞ്ഞ്
അതെ ഒന്നോർത്താ ഈ ചെറ് ത്രേം കൊണ്ട് പോയിത്ക്ക് അന്ന്യാ അമ്മക്ക് വരാം തോന്നീല്യാ
ആ ഐ ശരിയാ
ടൈപ്പാ ആന്റെ അച്ഛനാണെങ്കി ദേഷ്യോന്ന് പറയാ നോക്കിക്കൊടങ്ങാ ങ്ങൗ തുമ്പത്താന്ന് പറയുന്ന പോലെ ആ ടൈപ്പാ ഇമ് അതക്കകൊണ്ട് യ് പോയ് കഴിഞ്ഞാ തന്നെയും ഉം നമ്മടെ കൂട്ട
ഓണ പൂതിയൊക്കെ തീരു കെ
ഓഹ് തീര് ആ ആ ഒന്ന് രണ്ട് തവണ ബീച്ചി പോയേൻ്റെന്നെ അറിയാനുണ്ടായി അടങ്ങിയിരിക്കത്തില്ല എന്തേലും കാര്യം പറഞ്ഞ് വാശി പിടി ച്ച് കരഞ്ഞ് കൂവി അങ്ങനെ അക്കെ ഔ
അയ് ശരിയാ അപ്പൊ പിന്നെ അമ്മക്ക് പോവാള്ള ഇൻട്രസ് ഒന്നും ഉണ്ടാവില്ല ഉ
അധികം പ്രകടിപ്പിക്കത്തില്ല എന്നതാണ് അല്ലെങ്കിൽ പിന്നെ പിള്ളേർ കസിൻസ് എല്ലാം കൂടെ കൂടണം അങ്ങനെയൊക്കെയ ആവുമ്പോ അവരുടെൊക്കെ കൂടാണെങ്കിൽ ഇയാളും പിന്നെ ഒരു ഇരുന്നാളും
ആഹ് ആഹ് ആഹ്
ക്കെ അതിന്റെ എളപ്പില്ലായിനെ
നിങ്ങള അവിടെ വീട്ടിൽ ആരൊക്കെയള്ളേ
എറെ വീട്ടില് ഞാന് അമ്മ അച്ഛൻ ചേച്ചി
ഉം ആങ്ങളാരൊന്നുംല്ലല്ലേ
ഓഹ് ഇല്ല രണ്ട് പെമ്മക്കള
ഉം അപ്പങ്ങള് പിന്നെ വർക്ക് ചെയ്യാനൊന്നും പോയില്ല
കല്യാണം കഴിഞ്ഞിട്ട് എങ്ങും ഇതുവരെ കയറാനൊന്നും പ റ്റില്ല കല്യാണം കഴിഞ്ഞു കഴിഞ്ഞ കൊച്ചിനെ ആയി കൊച്ചായി കൊച്ചു വളരാതെങ്ങനെയാ കേറന്ന
ആഹ് അതല്ലേ എന്തിനാ പോയിന് വർക്ക് ചെയ്യാൻ പോയിന അതൊ
ആഹ്വർക്ക് ചെയ്യാൻ പോയായിരുന്നു ആയുർവേദംഴച്ചെങ്കി പഠിച്ചു ഞാാന് ഡൽഹി ഗുജറാത്ത്ന്ന് രണ്ട വടം സ്ഥലങ്ങളിൽ ജോലിയൊക്കെ ചെയ്തിരിക്കുമ്പോരുന്ന് കല്യാണം ഡൽഹിൽ ആദ്യം പോയത് അവനെ കോവിഡ് വന്നപ്പോ അവ നിർ പറക്കി ഇങ്ങങ് പോന്നു
അയ്ശ
അതിന് ശേഷം ൻ ഗുജറാത്തി കിട്ടി അവിടെ പോയി പിന്നെ ആഹ് സമയ ആന് ദൂരെയായിരുന്നു പോകാൻ താല്പര്യമൊക്കെ ആയിരുന്നു പോയി പിന്നെ കല്യാണം ഒക്കെ ആയി ത്ത് അന്ന് വന്ന്
ആഹ് ഇഞ്ഞ്പ്പം കു കുട്ടിനും കൊണ്ടാ ട്ടങ്ങാവുടെ അത്രയും ദൂരൊന്നും പോയിക്കല് നടക്കൂല്ലല്ലേ
ആഹ് ഓഹ് അവനെയിം കൊണ്ട് പോക്ക് നടക്കത്തില്ല. അല്ലെങ്കി അതുപോലുള്ള എടവായിരിക്കണം നമ്മളല്ലെങ്കി ഫാമിലിയായിട്ട് അവടെ സെ റ്റില് ഇണ്ടാവണം
ആഹ് ശെ ആഹ് അതെ അങ്ങനാവണം
അല്ലെങ്കി ഇവടെ ഇയ്യാളെ നോക്കാ പറ്റിയ ആൾക്കാരനെ ഇവിട്ത്ത അമ്മയ്ക്കൊന്നും അങ്ങനെ ഇവന്റെ പൊറേന ഓടിച്ചാടി നടക്കാനൊന്നും പറ്റ
ള്ളാ ഹയ്ദിന് അയിനുള്ള ആരോഗ്യൊന്നും ഉണ്ടാവൂ ല്ലല്ലേ
ഓഹ് ഈ കുഞ്ഞിലെക്കെ അവനെയും മെച്ച് ഇരുത്തിയാ കളിപ്പിക്ക്ന്നത് തന്നെ. ഇപ്പം തന്നെ കണ്ടോ മുഖാ മുതുക്കനെ ആഹ് പെറക്കീട്ട് അടി ക്ക്ന്നത് എവിടെലും ഇരിക്കുമ്പ തന്നെ മുടിയെ പിടിച്ചിട്ട് വലിക്കോ അടി ക്കും പന്ത് കളിക്കാനായി ാ എടുത്തിട്ട് ആ ബാറ്റ് വെച്ച് മുട്ടനെ അടക്ക് അയ്യോ തിരിച്ചും കിട്ടും അതേ ഗടിിയ കൊടുക്കോരിക്കും കൈരിപ്പിണ്ടില്ലേ പോട്ടേനക്കെ പക്ഷെ ചോദിച്ചു മേടിക്കവാ ഒരുല്ല സിനിമ ഡയലോഗ ഉണ്ടല്ലോ അടിക്കടാ നീന്ന് തൊട്ട് നോക്കടാ എന്ന് പറയാൻ ആാല ജല്ലന്ന്
അ ശരി പക്ഷെ കരയുമ്പോ പിന്നെ പാവം തോന്നും പറയാൃ അത്കണ്ട ഒന്ന് കൊടുക്കയും ചെയ്യും
ഞാനൊക്കെ എടിക്കവാെ എന്റെറടുത്ത് തന്നെ വന്ന് കേട്ടി പിടിക്ക വേറെ ആേലും ണങ്കി അ മീ വിളിച്ചണ്ട വന്നിട്ട് അച്ചാമാഡി േ ഞിട്ട് എന്തിനാ അടിച്ചേ അത് പറയാുന്നില്ല അച്ഛാമ്മ അടിച്ച് കായില് അല്ലെങ്കി കാലേൽ അടിച്ച് ഞാൻ വെച്ചിെ എന്തിനാ അടി ചമ്മ എന്തിനാ നിന്നെ അടിച്ച് അത് പറയ
അത് പറഞ്ഞ അത് പറഞ്ഞ പുറത്തന്ന് കിട്ടു
നീ എന്തായ അങ്ങോട്ട് കാണിക്ക ാ എനിക്ക് കിട്ടത്തില്ല എന്റെ കൈയിട്ട പിന്നെ കിട്ടിയത് ചുമ്മാ ആരും അടിക്കട്ടെ ചുമ്മാത ഇവന ആരും അടിക്കത്തില്ല അതുപോലുള്ള ഗുരുത്തക്കേട് കാണിച്ചാ അടി വേടി അയ്യോ പൊരുത്ത കേട്
ഇവിടെ അങ്ങനെയല്ലെ ഞാനത് ഇവിടെ പിന്നെ അടിയൊന്നും കിട്ട ഞാൻ നോക്കിയാതെ്ന്റെ മതിയ ഒന്ന് ദേഷ്യം കാണിച്ച് നോക്കിയാതെ തന്നെ പോകും പടന്ന് എമ്മന്റെ ഉമ്മാന്റെ അടുത്തേക്ക് മ്മച്ചിക്കാട്ടിന്ന്റഞ്ഞു വും അ
ഇവിടെ ഞാൻ നോക്കിയാലോ അമ്മ നോക്കിയാലോ ഒന്ന്ക്കത്തി അച്ഛൻ നോക്കിയ വേണെങ്കി ഒന്ന് വരളൂ പിന്നെ അവന്റെ ഒരു അളിയൻണ്ട് അപ്പിയുടെ മോനെ അവനെയും പേടിയ ഒരു സവം വന്ന് വരട്ടി അങ്ങ് കുറെ കാര്യങ്ങള് പറഞ്ഞങ്ങ് വെരെ ട്ടി അങ്ങ് നിന്ന് കരഞ്ഞു പിന്നെ അവന്റെ പേര് പറയുമ്പഴേ വിളിക്കല്ലേ വിളിക്കല്ലേ വിളിക്കല്ലേ
ആ അങ്ങനെ ആരെങ്കിലൊക്കെ പേടിപ്പി ച്ച് നിർത്തിയ മതി ഇന്ന ലാസ് ലാസ്റ്റ് ചിക്കൻ പക്കാവ് ഇടുക്കാലോ പറൾർഞ്ഞ കേൾക്ക്ണില്ലെങ്കി
ആ നമ്മളെ പേടില്ല ചെല സമയത്തൊക്കെ അടിയൊക്കെ കിട്ടി കഞ്ഞ നിന്ന കൊള്ളുന്ന കൊള്ളല് കാണണം അനങ്ങത്തില്ല കരയ ത്തില്ല
ആ ഇവനും അങ്ങനെന്നെ അങ്ങൻത്തെ ഒരു തന്നേണ് കാര്യള്ളേന് അടി കിട്ടിയ ഓൻ കരയൂല്ല ഓനറിയാ ഓ ചെയ്തെ തെറ്റെന്ന്യാണ്ന്ന് അയിന് കരയും ഉം
ത്റൂം കേറി വള്ളം കോരി ഒഴിച്ചോണ്ട് കളിക്ക ഇങ്ങട്ട് എറങ്ങടാ
ഉം ഒറക്കൊന്നുല്ലേ
ഞാനൊറ ക്കീല്ല പിടിച്ച് രാത്രി കെടന്ന് ഒറങ്ങട്ടേന്ന് വെച്ച്
അപ്പൊ രാത്രി നേരത്തെ ഒർങ്ങൂലേ
ആ ഒർ രാത്രീല് എട്ടരെ കഴിയുമ്പഴ്ത്തേ ചോറും വല്ലാം കൊടുത്ത ഒമ്പത് മണിയാമ്പോ പിടിച്ച് കെടതിക്കഴ്ഞ്ഞ അങ്ങ് ഒറങ്ങും
ഏ ഇവിടെ ഇന്നാ ഉച്ചക്ക് ഒർങ്ങാഞ്ഞാല് മയ് ബാങ്ക് കൊടുക് കുമ്പോ ഒർങ്ങും മയ്രിബാങ്ക് കൊടുക്കുമ്പോ അപ്പൊർങ്ങും
ആ
അപ്പൊ പിന്നെ അപ്പൊ ഒർങ്ങിയ പിന്നെ പിന്നെ ഒരു എട്ട് മണി ഒമ്പത് മണിയാമ്പോ പിന്നെണീക്കാണേ പിന്നെ ഞമ്മളൊറക്കി നല്ല രസണ്ടാവും
ആ യ കുഞ്ഞിലേ അങ്ങനാ ര്ന്നു ഒരു മണിക്കൊക്കെ ആയിരുന്നു ഒറങ്ങുന്നേ ഇച്ചിരി ഉള്ളപ്പോക്കെ
ആ
ഓ ഒരു മണിക്ക് ഓറങ്ങുന്നവന് രാത്രി മക്കോളം ഒണന്നൊണന്ന് കയം മൊഞ്ചിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും
ഉം ഷെ ഞമ്മക്ക് ഒറങ്ങാന്നാ രാവിലെ എണിക്കാൻ കയ്യൂലേ നിങ്ങൾക്ക് നേരത്തെ എണിക്കേണ്ടി വരൂല്ലേ രാവി ലെ പോണോണ്ട്
ഇല്ല ചേട്ടന് എണ്ണിച്ചു പോന്ന സമയത്ത് ആദ്യമെക്കെ എണിക്കണേന്ന് പിന്നെ കുഞ്ഞായിരുന്ന കുഞ്ഞും കൂടെ വന്നേന് ശേഷം എനിക്ക് പിന്നെ അങ്ങനെ എണിക്കേണ്ടി വന്നില്ല വെളുപ്പിനെ ചേട്ട എന്താ അല്ല അപ്പഴൊക്കെ പുറത്തൂന്ന് കുടിക്കും പിന്നെ വേണോ എന്നെ വിളിച്ചൊണർത്തും വിളിച്ചി ട്ട് ഞ്ചി ചായെട്ട് താന്ന് പറയും അപ്പൊ ഞാൻ ഇട്ട് കൊടുക്കും കൂടുതലും കുഞ്ഞുള്ളോണ്ടാർന്ന് ആ സ് സമയത്തൊന്നും അങ്ങനെ ഉണർത്തത്തില്ല കാരണം അവന്റെ അവന ഉറക്കുന്ന ഉറക്കുന്ന എങ്ങനാന്ന് അറിയാര്ന്ന് ഉണന്ന ഉണന്ന് ഞാൻ ആ ന്ട്ടൊക്കെ ഉറങ്ങ അതുകൊണ്ട ഞാൻ ഉറക്ക കുറവായിര്ന്ന് രാത്രിയിലൊക്കെ അപ്പൊ ഇങ്ങ ശരിക്കുംങ്ങ ഷീണിച് നമക്ക് ഈ ഒറക്ക കുറവ് വരുമ്പ നമ്മടെ
ശരിയാക്കാ കഴയില്ല എനിക്കൊന്നും തീരെ ഉറക്കോഴിക്കാൻ കയീല
പാലും കുടിക്ക ചെയ ആ പിള്ളോരും കൂടെ ആതൊണ്ട് വലിച്ചു പറിച്ച് കുടിക്കും ലെ അതും പിന്നെ ഒറ ക്ക കുറവും ആഹാര രീതയിൽ കുറഞ്ഞ് അങ്ങനെയൊക്കെ അങ്ങെ ഷീണിച് ക്ക് വാർന്ന്
ആഹ ശരി
പിന്നെ അങ്ങ് പ്രസവിച് കഴിഞ്ഞ ആ വണ്ണമ എല്ലാം അങ്ങ് പോയായിരുന്നു
ഏ അതെങ്ങനെ അ പോകും മ്മള എങ്ങനൊയലും
ആഹ് ഞാനൊക്കെപ്രസവ ചിണ്ണിച്ചിട്ട് വന്ന വല്ല്യവണ്ണ ഒന്നും വെച്ചിലാ എന്നാലും ചെറിയ രീതി കാഴ്ചക്ക്ഒന്ന് മിനിങ്ങിയെന്ന് പറയാനേ ഉള്ളു ഇത്തം നല്ലാട്ട് നന്നായിന്ന് പറ പറാനന്നന്ന് ഞായിരുന്നു കാരണം ഞാൻ അധികം ഇങ്ങനെ തിന്നതില്ലാരുന്നു
അത് ശരി
ഏ് പ്ലസവച്ച് കിടക്കുന്നവർക്ക് തരുന്ന ആഹാര രീതിയല്ലാം അറിയാല്ലേ എനിക്കതൊന്നും പറ്റന്നില്ലാരുന്നു എനിക്ക ഇതിരി എന്തെലൊക്കെ നല്ല പോലെ ചില കറികളൊക്കെ വേ ആയിരുന്നു ചില കറികളോന്നും ആ സമയത്ത് കൂട്ടാൻ പറ്റില്ല ല്ല മ്മ
ഉം ആഹ നിങ്ങക്ക് പ്ര സെവൻൈനോ അതോ ഓപ്പറേഷനോ
ഓ കീറലായിരുന്നടേ ഞാൻ വേദനയും തിന്ന കീറുകയും ചെയ്ത് ആഹ് വെളുപ്പിനെ ആഹ് ആന്നേ എന്റെ കൂടെ പ്രസ അത് വെളുപ്പിനെ ഞങ്ങക്ക് മരുന്ന് ട്ട് മരുന്നിട്ടപ്പഴേ വേദന കീർത്തി വേദന കിട്ടി വേദനയും തിന്ന് തിന്ന് തിന്ന് തിന്ന് നിന്ന് ഇരുന്ന് പിന്നെ ഉച്ചയോട് അടുത്തപ്പഴ്ത്തേക്കും ഇയാക്ക് ഹാർട്ട് ബീറ്റ് കുറഞ്ഞു ആര് രണ്ട് മൂന്ന്വട്ടം നോക്കിയപ്പം ഹാ ട്ട് ബീറ്റ് കൊറഞ്ഞ് കൊറഞ്ഞ് വരുന്ന്. പിന്ന അവര് കീറാനായിട്ട് അങ്ങോട്ടക്ക് കയറ്റി. പിന്നെ പയ്നഞ്ച് മിനിറ്റ് കൊണ്ട് ഒന്ന് പതിനഞ്ചിനായിരുന്നു ഇയ്യാള്. അന്ന് എന്റെ കൂടെ ഒരു വേറൊരു കൊ കൊച്ച് ഉണ്ടായിരുന്നു. ആ കൊച്ചും ഈ ഇതിനാ ത്തണ്ട് ആ അവളെയും അങ്ങനായിരുന്നു. പരിചയപ്പെട്ടത് അവക്ക് അവള് എന്തായലും രാവിലെ ആയിരുന്നു അവ പ്രസവായിരുന്ന് ട്ടോ അവളും ഞാനും കൂടെ ഒരുമിച്ചായിരുന്നു കെടന്നേ. ആശൂത്രി കെടന്ന് നെലവിളിക്കുവായിരുന്ന് അവരൊക്കെ വന്ന് വഴക്ക് പറയും ഇങ്ങനൊന്നും വെക്കല്ലേ. ഹ് ആ അവള് ആദ്യം തൊടങ്ങിയത് അപ്പം അവടെ കെ ട്ടോണ്ട് ഞാനും തൊടങ്ങി
അത് ഞമ്മക്ക് ഫസ്റ്റത്തെ ആവുമ്പോ ഒരു പേടിയല്ലേ? എന്താന്ന് അറിയൂല്ല എന്താ അറീൽല്ലോ
ണ്ടായിരുന്നെന്ന് ഒക്കെ പറഞ്ഞണ്ടായിരുന്ന് അവളലറിയത്
അവ് ഓ നല്ല വിറ്റാര്ന്ന് ലേബറൂമൊക്കെ
റിയതും കരഞ്ഞതും
സത്യം അയിന്റെ ഉള്ളത്തെ ഓരോ കാട്ടിക്കൂട്ടല് കണ്ട് നിക്ക് പിന്നൊരു സമാധാനം പിന്നെ പിന്നെ ഓനെ കാണണില്ലല്ലോ പറഞ്ഞ് സമാധാനം. അള്ളോ വേദനോണ്ട് മ്മള് പിന്നെന്തൊക്കെ പറയണേന്നറി
അവര് വന്ന് പി വി ഒക്കെ ചെയ്ത് പിവിയൊക്കെ ചെയ്ത് പോയി പോയി പോയിര് അയ്യോ വേദന എടുക്കുന്നു. ഓ ചരിഞ്ഞ് കെടക്കാനോ നൂന്ന് കെടക്കാനോ കമന്ന് കെടക്കാനോ പറ്റുവോ നേർന്ന് തന്നെ കെടക്കണം. ഉം അതന്പവിച്ചേറും ക്കേ അത് മത്
അതെ ഫസ്റ്റ്ത്തെ മ്മള്ങ്ങനെ അനുഭവിച്ചു. രണ്ടാമത്തെ പിന്നെ പേടിയാണേ മറ്റ് മ്മക്ക് എന്താന്നറിയൂലല്ലോ
ണ്ടാത്തേ ഇന് ഞ്ഞി ഇണ്ടാവാണെങ്കിൽ സിസേറിയനെന്നേ ആ വത്തോള്ളല്ലോ ആദ്യത്തെ ഓപ്പറേഷനായതോണ്ട്
ഇങ്ങക്ക് ഞ്ഞിങ്ങനെ. ഇൻക്ക് നോർമ്മലെന്നെയാണ്. ഉം ഇന്റെ രണ്ട് ഫസ്റ്റത്തെ ഇന്റവു ഫസ്റ്റിത്ത് ഇൻക്ക് വന്നാലും ഞാൻ വല്ലാണ്ടാണ്ട് രണ്ടിനും എടങ്ങേറായിട്ടില്ല ഇന്റെ വേം കഴിഞ്ഞിക്ക്ണ്
ഇപ്പെന്നാടി
ആ ഞാൻ രണ്ടാമത്തേനൊക്കെ ഞാന് ഇവിടന്നൊരു പന്ത്രണ്ട് മണിയാവു മ്പളാ ഞാൻ പോയതന്നെ പിന്നെ ഒരു ഒന്ന് രണ്ട് രണ്ട് രായപ്പൂത്തിന്റെ പ്രസവം കഴിഞ്ഞു